ആഹ അല്ലേ
കേക്കുന്നുണ്ട്
അതെ മോൻ കരഞപ്പോഴേ പോയതാ ഉറക്കീട്ട് പോന്നത് പോ
ഒണരാന്ന്റിയില്ല
ആഹ്
നമ്മള് സമാനത്തിലരിക്കാനൊ പറ്റി
ആഹ് അത ആഹ് അതന്നെ തന്നെ ഇപ്പൊ മഴയ കാരണം തണുപ്പില ഒന്നും ഇങ്ങനെ കിടക്കും കൊറച്ച് നേരം എന്നിട്ട് ഒന്ന്ഉറങ്ങു പിന്നെ ഒപ്പം കെടുന്ന ൽകൊറ നേരം കെടുക്കുവ അല്ലെങ്കി ഇങ്ങനെ
അ അതന്നെയാണ് ഞാൻ രാവിലെ നീറ്റാൽ എന്റെപിന്നാലെ പോരും എന്റെ മകനും ഉ പിന്നെ ചെപ്പോ നിസ്കരിക്കാനക്ക പല്ലേക്കാൻ പോലും അയക്കുലാ അയകുല കുറുമ്പ്പിടിച്ചിങ്ങാണ്ട് ഇടുക്കേ എന്ന് പറഞ്ഞ് നോലോളിച്ചു കൊണ്ടാ വു
വേറെന്തൊക്കെ
വേറെ എന്താഅങ്ങനെ പോണ് ണ്ട്‌
രാത്രിക്കൊക്കെ ഉള്ള തെക്കെ ആയോ വൈകുന്നേരം വേറെണ്ടാക്കലല്ലോ ഭക്ഷണ ഒക്കെ ആഹ്
കൂട്ടാൻ എന്താ ഇന്ന് ഇപ്പോ ഞങ്ങൾ തന്നെ ഉള്ളു ഇവിടെ ഉമ്മ അമ്മയിമ്മ ഇല്ല പിന്നെ മൂത്തച്ഛൻ ഒന്നും ഇല്ല അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇണ്ടാക്കണം
വെക്കാൻ തന്നെ മടിയണല്ല എന്താ ഇഞ് ഒന്നുംഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങനെ നടന്നാലും പണിയെടുക്കേണ്ട മടിക്ക് ഒന്നുംചെയ്യുല്ല
അങ്ങനെ ചയ്താൽമതിന്ന് തോന്നും
വേറെ എന്തൊക്കെ
വേറെ എന്താങ്ങനെ പോ നിങ്ങൾക്ക് എന്താ ഉച്ചക്ക് കൂട്ടാനൊക്കെ
ഉച്ചക്ക് പിന്നെ സാമ്പാർ മത്തി പൊരിച്ചത് ചക്ക ഉപേരി പി ഉ ഇങ്ങക്ക് എന്ത് ആയിരുന്നു
മീർ കിട്ടി മീൻ ഇന്നലെവൈകുന്നേരം കൊടു നിന്നു വത്തല്
ആ ആ ആ ഇപ്പ നല്ല മത്തി ഇറങ്ങണ്ട് രസംണ്ട് ഇട്ടോ നരത്തെ മത്തി പഞ്ഞി ത്തൾനല്ല നല്ല രസണ്ട്
ഇവിടെ കൊടുന്നിനി ഇവിടെ കാക്കു കാര്യമായിട്ട് മത്തിന്റെ ആളാണ് അപ്പൊ മത്തി കൊടുന്നാല് പഞ്ഞി ഞങ്ങള കുട്ടിയൊക്കെ പൊരിച്ച് കൊടുക്കയക്കാരം മൂത്തഛൻ അപ്പൊ മി ഞാന്ന് ന്റെ ഓളോട് ചോദിച്ച് ക്ക്ണ് മത്തി കൊടുന്നാ വറ്റി പഞ്ഞിഉണ്ടാവില്ലേ അപ്പ അ ആണ്ട് ഇങ്ങൾ എന്ത കാട്ടില് ഇങ്ങൾ കുട്ടിയക്ക് പോരിച്ച് ഞാൻ ഇപ്പോ പഞ്ഞി
നമ്മള് ഇതിപ്പോ പുതി വച്ചിട്ട്
ഓ കൊണ്ടിരത് ആ നമ്മളിപ്പത് കുട്ടികൾ ഇത് കണ്ടക്കല്ലേ ഇത് കുട്ടിയക്കെ കൊടുക്കും
ആ
വലിയ വലിയ വലിയ പഞിയാണ്ടായിരുന്നത് കുട്ടികളൊക്കെ വലഇട് പൊരിച്ച്ഞാൻൊരിച്ചിട്ട് ഞാനും ഉമ്മ ഓളും ഞങ്ങള് മൂന്നാളൂടെ ഇടുത്തുഞങ്ങൾക്കുല്ലേപൂതി
ആ അതന്നെ പെണ് പെണ്ണുങ്ങൾക്ക് പിന്നും പൊരിക്കുമ്പോ ഓരോന്നൊക്കെ എടുത്ത് തിന്ന ആണുങ്ങൾക്ക് അണ് തിരെ കിടത്തെ
അയില്എന്നിട്ട് അങ്ങനെ ഇതാക്കിരുന്നു പിന്നെ എന്നിട്ട്
വേറെ എന്തൊക്കെ വേറെ എന്തൊക്കെ വർത്താനം വൈകുന്നേരം ചായയുടെ കടി ഒക്കെ ഉണ്ടാക്കണ്ടോ
ഇന്ന് ഇനിയിപ്പോ ഒന്നിനും ആവൂലാര്തി ഏതാലും ബേക്കറി എന്തെങ്കിലുംക്കെ കൊട്ന്ന് വച്ചത് ഉണ്ടാക്കു അത് വെച്ച് അജ്സ്റ്റ്
അതൊക്കെറ്റി മതില്ലോല്ലേ ആ
ഉമ്മചെലപ്പ എന്തയിലൊക്കെ ഉണ്ടാക്കാറ് ഇ മ് എന്തുണ്ടാക്കി യായെങ്കിലുംമാണം നല്ലോ എണ്ണയ് പിന്നെപ്പ എണ്ണ കുടിച്ചിങ്ങാണ്ടല്ലേ
അതന്നെ അതെ അപ്പൊ എന്നാ ല്ലാം കുടിക്കും പിന്നെ ന്‌ മഴക്കും ഞമ്മൾ തിന്നാലും തിന്നാലും കേട്
കേടാണ് ബടെ ഐന് ചെറിയ മകന് പഴമ്പൊരി ഉണ്ടാക്കി കൊടുത്താ പറയും ഇതിന് തൊലിയാണമ്മ തൊലിയാണമ്മ റന്ന് - - ത പഴമ്പൂരിന്റെ മൈദ മാവ് മയം വലിച്ച് പറിച്ചെറിഞ്ഞിട്ട് പഴം മാത്രം ആ പഴം മാത് പറേം ഇങ്ങനാണെങ്കി പച്ചക്ക് പോരെടാ ഞാത്ര ക
പഴം നീളത്തിൽ നെയ്യിൽ ഇട്ട് ഇട്ട് വ വാട്ടി കൊടുത്താ മതി അങ്ങനെയുള്ളരുക്ക്
അതൊന്നൂല്ല ഓന് പുറത്ത് തൊലി വേണം എന്നിട്ട് ആ തൊലി ന്ന് പറിച്ച് കളേണം. എന്നിട്ട് തിന്നണം തിന്നണം ആ മറ്റേ ഇല്ല വട്ടത്തില് വെറു നുറു കുറച്ച് തേങ്ങയും കുറച്ച് ഏലക്കായി പൊടിയും കുറച്ച് പഞ്ചസാരയും ഇട്ടാ കൊടുത്താലും ഓന് കൊഴപ്പല്ല ഓൻ അങ്ങനന്നും ആ ഓൻ തിന്നു.
ഓരോരുത്തരുക്കും ഓരോ വിധാണ് അപ്പ പിന്നെ എല്ലാവർക്കു ടെ പറ്റണ്ട സധനേള്ളൂ. മാഗിയോ അല്ലെങ്കിൽ ബേക്കറി യോ അതാവുമ്പോ പിന്നെ ആർക്കും ഒരു പരാതി
പരാതി ഇല്ലേല്ലേ പിന്നെ വല്ലാണ്ട് മാഗി ന്ന് കൊടുക്കാനും പറ്റൂല എപ്പോഴെങ്കിലും ഒക്കെ നടക്കും.
ഒരു പാക്കറ്റ് അങ്ങനെക്കെ ഉള്ളൂ പിന്നെ ഇവിടെ ആൾ കൂടുതൽ ഇ ഉള്ളാലേ കുട്ടികൾ കുറേ ഉണ്ടല്ലോ.
ആഹ് അപ്പൊ പിന്നെ കൊ കൊറശേല്ലേ കൊടുക്കുള്ളൂല്ലേ. തോനെ തിന്നാനൊന്നും കിട്ടി ഇല്ല..
കൂടെ പാത്രത്തിലിടുമ്പോ പൂതിക്ക് തിന്നാനേ ഇണ്ടാവുള്ളു. ആഹ് അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്കും.
അന്റെ അന്റെ കല്യാണൊക്കെ കഴിഞ്ഞോ?
കല്യാണ തെരക്കൊക്കെ കഴിഞ്ഞു.
കഴിഞ്ഞി ല്ലേ ആഹ് ആഹ്. ഈ ഞാൻ ന്നാളെ അന്നോട് പറഞ്ഞിരുന്നില്ലേ അത് അ അന്വേഷിച്ച് അതിന്റെ കാര്യം മേക്കപ്പ് ആർട്ടിസ് സിന്റെ എന്നിട്ട് നമ്പർ അയച്ച് തരാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അയച്ച് തന്നില്ലല്ലോ ഈ.
ആ ഞാനത് മറന്ന് ട്ട് മറന്നേക്കാണ് ഞാ വ് ട്ടെര നമ്പറ് ആഹ് ഞാൻ വിട്ടെര ഫോൺ വെച്ചിട്ട് ഞാൻ വിട്ടെര ഇതിന്റെ എഡേ കൂടി ഞാൻ തോണ്ടാൻ പോയാ ശരിയാവുല്ല. പിന്നെ ഈ ഫോണൊ ആദ്യക്കൊന്ന് അടിച്ചാന്ന്. ക്കണ്ടേ ഓളിഞ്ഞപ്പോ ഓളപ്പ വരണ്ട് നാളെന്നന്തിക്ക് കേറി നാളെപ്പ വരും. മ് ഇപ്പൊക്കേണച്ചിങ്ങനെ സുഖാണു മോ ഇവരുണ്ടാവും കൊണ്ടാക്കാനും കൊണ്ടരാനും ഒക്കെ.
ആഹ് അതന്നെയാണ്.
അല്ലെങ്കി പിന്നെ ഇനി പോളം മനെയായാ ത്ത്ങ്ങാണും പോണം ഉമ്മ വണ്ടിയെക്കൊട്ടും പറ്ഞ്ഞിട്ട് കാര്യല്ല അത് സിറ്റി കൂടെ ഒന്നുംടുക്കൂല്ല പേടിയാണ്. ഇല്ലേ ഓള് വണ്ടി ഓള് ഓടിച്ചീഞ്ഞു പഷേ ഡ്രൈവിങ് പഠിച്ചാൻ പോയിട്ടൊന്നല്ല. ഉമ്മീം വാപ്പിം ഓടിച്ചുന്ന കണ്ട്കണ്
ആഹ് അങ്ങനെ പഠിച്ചതാണല്ലേ കുട്ടികക്കൊക്കെ പിന്നെ അങ്ങനെ വേഗം പഠിയല്ലോ
ആഹ് പതിനെട്ട് വയസ്സായിട്ടില്ല അയിന്റെ കീപ്പെട്ടുട്ടുണ്ട് അഞ്ചാം ക്ലാസില് അതും കൂടി വണ്ടി എടുത്തും കൊണ്ട് പോകും.
ആഹ് ആഹ്
ഓമ് ഓന്റെ ബാക്കില് ഓന്റെ ഉപ്പാനെ വെച്ച്ങ്ങാണ്ടും കൂടി ഓൻ പോകും റോട്ട് കൂടി
പോവോ
പോകുയോൻ അയിന് ഈ അലയാക്കാക്ക അങ്ങനെത്തെനോന്നും പേടില്ല അത് കൊണ്ടട ക്കും കൊണ്ടടക്കാൻ പറയും അപ്പോ അലിയാക്കാനെ ബേ ക്കില് വെച്ച്ങ്ങണ്ട് ഓല് അങ്ങനെ പോകും ആഹ് പേടിയാണ് ഞാ ഇന്നാള് ഇതേമാതിരി ഒരിസം ഗ്രൂപ്പിലോണ്ട് ഫാമിലി ഗ്രൂപ്പിലോണ്ട് വീഡിയോ ഇട്ടിട്ട് ഓന് അലിയാക്കാനെ ബാക്കിലും വെച്ച് ഉമ്മ പറഞ്ഞ് പഠിച്ചോനെ ഇതിന് എന്തെലും പറ്റിയാ
ആര് സ്കൂട്ടിമ്മേല്ലോ ബൈക്കുമ്മേല്ലോ
ക്കുമെലായി അവന്റെപ്പ ബാക്കില് ഇരിക്കണ്ടാവും മുന്നിൽ ഓടിച്ചും കൊണ്ട് പോണ വീഡിയോ എടുത്ത്ക്കാ ആഹ് ബാ ക്കില് ഓന്റെ വാപ്പാന്നെരുത്തിക്കണ്ട് എന്നിട്ട് ഉമ്മനി പറയണ അപ്പോ പറഞ്ഞ് ആങ്കുട്ടിയല്ലേമ്മാ ഇങ്ങനൊക്കെ തന്നെ പഠിച്ചാ
ഉം അതാപ്പോ ഓരോത്തരെ ധൈര്യാണ്
താത്താക്ക് താത്താക്ക് വണ്ടി പഠിച്ചണംന്നറിയും പഷേ പഠിച്ച് ഓടിച്ചാ ധൈര്യം ണ്ടായിന്നില്ല അളിയാക്ക് ഒരു മാസം നാ ട്ട്ക്ക് ലീവിന് വന്നട്ട് മക്കളൊക്കെ സ്ക്കൂള്ക്ക് ക്കണ്ട് പോവുമ്പോ പണിയൊക്കെ ഒരുക്കിട്ട് മാപ്പളയും പെണ്ണുങ്ങളുകൊണ്ട് എറങ്ങും വണ്ടിമ്മേ ബാക്കില് ഇരന്നൊടുക്കം മൂപ്പര് എന്നിട്ട് താത്തനെ കൊണ്ടാണ് ഓടിച്ചെ
ഇള്ളോടാണ് മക്കക്ക് ധൈര്യം അല്ലെങ്കി പിന്നൊക്കെ കണക്കന്നെ കാറു ആഹ്
അങ്ങനെ വളിഞ്ചിഇപ്പളോന്ന് ഇത് പേന്തൽമണ്ണ അങ്ങാടികുടുന്ന് മുപ്പത്തേര ഇത് അങ്ങന അങ്ങാടി കൂടി ഒന്നും എടുക്കൂ മുന്നും കൂടിറോട്ടി കൂടി ഒന്നും വണ്ടി എടുക്കൂല്ലേ
എടുക്കൂലല്ലേ ആഹ് ആഹ് ആഹ്
ഇനാള് ഈസ്കൂളില് മീറ്റിങ്ങിന് വന്നേനു അപ്പൊ അതേമാരി ചോദിച്ചപ്പോ പറഞ്ഞാ ഞാ ഓട്ടോക്ഷക്ക വന്നെക്കെനാത് ആപ്പൊ അപ്പൊ ചോയിച്ചു ഞാൻ പിന്നെ എന്തിന ങ്ങള് വണ്ട
അതന്നെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ലൈസൻസ് ഒക്കെ എടുത്ത് കൈ പിടിച്ചിരിക്കും ഒന്നും ഓടിക്കൂല
പേടിയണായിന്
സ്കൂള് പരിപാടിയ ഒന്നും ഇണ്ടായിരുന്നില്ലേ ഇപ്പൊ സ്കൂൾ തുറന്നേക്ക് പി ടി എഫ് ഇതിന്റെക്കെ തെരഞ്ഞെടു
ഇപ്പൊ തുറന്നിട്ടല്ലേ ഉള്ളൂ ഇനി
ആഹ ആഹ എ അങ്ങനക്ക ഒരു മീറ്റിംഗ ഉണ്ടാവനുണ്ടല്ലോ ആ ഉണ്ടായില്ല പ്ര്രാവശ്യം അ പോയന്നല
ആ പോയിന്നോ അപ്പൊ പുതിയ സ്കൂളൊക്കെ ആവോണ്ട് ടീച്ചർമാരൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ
ആഹ
അപ്പൊ പിന്നെ അങ്ങനെ പോയിരുന്നു പുതിയ സ്കൂൾ വരാൻ പറ്റൂല ആഹ് പുതിയ സ്കൂളല്ല ചിതാ സ്കൂളി തന്നെ വേറൊരു ഭാഗത്തേും താഴത്തൊക്കെ ഇറങ്ങിയന്നപ്പോൊ ടീച്ചർമാരൊക്കെ വേറെല്ലേ അത് മറ്റേത പറഞ്ഞാല് എല്ലാ വിഷയത്തിനും കൂടി രണ്ട്
ഇവിടെ അങ്ങനെത്തന്നെ നാലു വരെ ഒരു സ്കൂള ഏഴു വരെ വേറെ അത് കഴി വേറെ അങ്ങനെയാണ് ഇങ്ങനെ മാറ കളിക്കണ അങ്ങനെ ഒരു ഒരു സ്കൂളിന്റെ തന്നെ ആണെങ്കിലും നമ്മൾ പിന്നെങ്ങനെ മാറ്റി ചേർക്കണേ
ആ ഇത് അങ്ങനെയൊന്നുമ ഇ പിന്നെ എന്താ പറയാ പ്ലസ് ടു വരെ പോലെ സ്കൂള ഉണ്ട് പക്ഷെ അതാ കൂൾല്ല എ കെ ജി കെ ജിയും അതേമാതിരി പിന്നെ അതൊക്കെ അത് വേറൊരു ഭാഗത്ത് ാണ് ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികളായിട്ട് വലിയ ബന്ധ അല്ലാതെ
ആഹ
പിന്നെ അവിടുന്ന് ഇ തഴത്തേക്ക് വന്നപ്പോ ടച്ചർമാരൊക്കെ വേറെയാണ് എട്ട് വിഷയ ഉണ്ട് എട്ട് വിഷയത്തിനട്ട് ടീച്ചർ
ആഹ ടീച്ചർമാരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടല്ലേ
ആഹ അപ്പൊ പിന്നെ അങ്ങനെ പോയി ആ ഉണ്ട് സ്കൂളും മദ്രസും കൂടെ ഒന്നിച്ചാണ് ഉ ഉ വേറെ പോണോണ്ട് അതും എന്റെ ഇപ്പാന്റെ നിർബന്ധാണ് അങ്ങനെ
ആ അത്ര ഞമ്മള് മദർസയെ പറഞ്ഞക്ക പോലൊവില്ലല്ലോ സ്കൂളിലുള്ള
മദ്രസ ആ അത്പ്പോൊ ഒലക്ക് തുടങ്ങിട്ടള്ളൂ പാടൊക്കെടുത്ത് മയാളത്തിലാണോ ബുക്കെ മദ്രസിന്റെ ബുക്കൊക്കെ
ആ ആ ഇപ്പൊ തുടങ്ങിയപാട് കുഴപ്പുണ്ടാവൂല
ഇല്ല ആഹ അതന്നെ അവിടെ സ്കൂൾ അവിടെ ഇ പഠിച്ച കൊൊണ്ട് അവിടെ മജലിസ് പരീക്ഷ അനണ്ട് അവിടെ ഉണ്ടാവയി
ആ അതല്ലേ അതി പൊതു പരീക്ഷ നമ്മള് സ്കൂള എഴുതയാണെങ്കിൽ മസേ എഴുാൻ പറ്റില്ലല്ലോ എവിടെയങ്കിലുംരോടത്ത്
ആ അതയിന് ഏത് സിലബസുകള് വേറെണേ പിന്നെ അത് ജമാത്തി ഇസ്ലാമിൻറോണോ അവന്റെ സ്കൂളിൽ പഠിക്കുന്നത്
ആഹ ഏ പിക്കക്കണ്ടാവല്ലേ അവിടെ
ഇക്ക് നമ്മള് സുന്നി തന്നെ വരുന്നതല്ലേ ഇത്ങ്ങനെയ അല്ല അത് ജമാഅത്ത് ഇസ്ാമിന്റെ ആാണ് ഇത് പിന്നെ നമ്മ സുന്നി മാത്രം
ആ ശെ അപ്പൊ രണ്ടും രണ്ടും പഠിക്കുമ്പോ കുട്ടികൾക്ക് ബുദ്ധിമുട്ട്
അതന്നെപ്പ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് പോരന്ന് അപ്പ അന്ത് കേക്കണ്ട
രണ്ടു രണ്ട ത ത്തിലുള്ള പഠിപ്പല്ലേ ഒരേ പോലത്ത ആണെങ്കും കുഴപ്പമില്ല
പഠിക്കണേ അതാണ് അപ്പൊ ഞ ഡറിജി മൂന്നിലും പഠിച്ചതല്ലോ അവന്റെ തള്ള മൂന്നേും പഠിച്ചിിക്കക്കെ അപ്പ മകൻ രണ്ടെണ്ണത്തില്ൽ പഠിച്ചുോട്ടേറി
പഠടിച്ചോട്ട
ആ ഞൻ പറഞ്ഞ ഞാനൻ ആറാം ക്ലാസ് വരെ നമ്മള് സുന്നിമദർസില അങ്ങനെ പോയിത്
ആഹ ആഹ ആഹ ആഹ
സ്കൂള എത്തിപ്പോ അവിടുന്ന് മാറ്റിങ്ങാണ്ട്ന്നെ ഇതേപല ശാന്തവരം കോളജ് പറഞ്ഞണ്ട് ഇവിടെ അടുത്തുള്ളരു കോളേജ്ണ്ടതിലാക്കി അപ്പോ അവിടെ ഇതേപോലെ മാത്രം സുഷയത്തിന്റെ ഒപ്പംുണ്ട് അങ്ങനെ ഒരുപല്ല അവിടെ പഠിച്ചത് അപ്പൊ ആ പഠിച്ചു പിന്നെ ന്നെ ഒമ്പാം ക്ലാസ്യപ്പോെ ഹോസ്റ്റല കൊണ്ടാക്കി അപ്പൊ അവിടെ മുജ അ മദ്രസ് അപ്പൊ അതും കിട്ടി ഉ അത്ണ്ടല്ല അവിടെ അങ്ങനെ അതും കിട്ടി
ഉ ഉ
മ്മക്കിപ്പ എവിടെയാലും നമ്മുടെ വിസ്കാരം നോമ്പും കാര്യങ്ങളും തന്നെല്ല അല്ലാത്ത ഒന്ന അപ്പൊ നമ്മള് ജീവിതത്തിൽ അങ്ങനെ കൊണ്ട നടക്കൊന്നുമില്ലല്ലോ
ആഹ അതന്നെ അതന്നെ ആഹ അല്ലാത്ത വേറെള്ളന്നല്ലല്ലോ ഒക്കെപ്പോൊ ഒരു വേറൊരു തരത്തിലാണെങ്കിലും ഒക്കത്തിനി ബന്ധപ്പെ
ഞമ്മള അതിൽ കുറച്ച് മൗലോദമാല അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടാവും അതൊക്കെ അറിയയാണെങ്കി ഇ ഇവിടൊൽ എനി അതിന പറ്റിയൊന്ന വല്ല ഐഡിയണ്ടായിില്ല ആറാം ക്ലാസ് വരെല്ല ഞാ പഠിച്ചിട്ടുള്ള അൊ ഞാൻ വലിയഐിയണ്ട് ഇവിടെ പക്ഷെല
ഇല്ല ഇതിപ്പൊ അങ്ങനെ അങ്ങനെ പാടില്ലന്ന് പറഞ്ഞപ്പ ജമാറ്റൽ അങ്ങനെറ്റ റ്റലാന്നല്ലേ അപ്പൊ രണ്ടും രണ്ട താര്രത്തിലള്ളാവകുമ്പോ കുട്ടികൾക്ക് അതൊരു ആൊക്കെ കണ്ട
ആ അത് തെറ്റന്ന് എന്താ പറയാ ഞമ്മളെ പരൽ എങ്ങനെതാക്കണോ അതിനന്
ആ അപ്പൊ ചെറുപ്പത്തിലൊന്നും കൊഴപ്പണ്ടാവില്ലേ കുട്ടികളൊന്ന
ആഹ വലുതായ അവഓലക്ക് സംശയം തീരൂല അവഓല
ആ സംശയം തുടങ്ങു ഇപ്പൊ പിന്നെ അവർക്ക്ി പിന്നെ ഇങ്ങനെ പോണ പള അങ്ങനെ പോകും അവിടെ പഠിക്കണ അവിടെ ഇവിടെ പഠിക്കണവിടെചിട്ട്
വെച്ചിട്ട് പോകും ആ പിന്നെ ഇവിടെ മഴയണ്ട എന്റെ തുണിയൾ എടു ട്ട എന്നിട്ട് വിളിച്ച തുണികളൊക്കെ പുറത്ത കൂടി ഇട്ടാ വെയിലുണ്ട് അപ്പൊ എന്നായിയിക്കോട്ടെ ആ